ഹലോ ആഹ ആ അതെ ചിയ കുറ്റരു വൈഫൈ ഓഫ് ആയി തോന്നുന്നു പിന്നെ നോക്കുമ്പോഴാണ് ഓ ഓഫയി കിടക്കണത്
ആഹ ഞാൻ കൊറേ നേരം ആലോ ഫലോന്ന് ചോതിച്ചു
ഒ അങ്ങോട്ട കേൾക്കുന്ന അപ്പൊ ഞാന ഒന്ന് നോക്കിയതാ ഫോണ് ബാക്കിട്ട് ഉം എന്താണ് ഭക്ഷണം കഴിച്ചാ
ചോ
ആഹ അവിട കഴിച്ച ഭക്ഷണം ഒക്കെ
ഉ
എതന്നു ഫുഡ്
ഇന്നെന്താ സാമ്പാർ മീന് പപ്പടം
ഉം ആഹ അതെ ഉ ഞാൻ നേര ഉത്രക്കെ വിളിച്ചു അപ്പൊ അവിടെ സാമ്പാറാണ്. പിന്റെ സാമ്പാർ സ്പെഷ്യലി തോന്നുന്നു. മഴല്ലേ അപ്പൊ പിന്നെ സാമ്പാറും ചോറും. ഉം അതിന്റെ കൂടെന്ന് മീന്താ
ആഹ ഉണ്ട്ണ്ട്
ആ ഉം മഴൊക്കെ എന്താ
ആഹ മഴണന്ന
ഉം അ തെ ആ നമ്മടെ രാവിലെ നേരം ഉണ്ടായിരുന്നു ഇപ്പൊ കൊറച്ചു നേരത്തെ പഴ്തടുപ്പല്ല.
ഉം
നിങ്ങള് വീടെ നല്ല മഴ ഇല്ല പാടുള്ള സ്ഥലത്താണോ വീട് പാടത്തിന്റെ കൃത് രിയയില്
പാടം പോയി ഒക്കെ ഉണ്ട് വീട്ടന്ന് നോക്കിയ പോയക്കെ കാണാം.
അതെ ആ ശരി അഭപ്രാവ പുഴേന്നൊക്കെ നല്ല മീൻ കിട്ടിണ്ടാവല്ലോ
പാടത്തുന്ന് പാടത്തുന്നൊക്കെ നല്ല കഴിക്കില്ല
ഇല്ലല്ല
ആഹ ശെരി ആഹ കണ്ണന അതൊന്നും കഴിക്കില്ല
ഉം ഞാൻ പച്ചമീന ഒന്നും കഴിക്കൂല
ആഹ ആ അത് ശരി ആഹ ഈ കരിമീന് ആ കഴിക്കോ അതും കഴിക്കൂലാ
ല്ലോലക്കെ കഴിക്കും
ആഹ ആഹ അ ശരി അപ്പൊ എന്താ കഴിക്ക ആവോ ത്ര മത്തി
പച്ചക്കറി ഐറ്റംസ്, ചിക്കന് അ ഓ ചിക്കനും, ബീഫും കഴിക്കും
ആഹ അയ് ശരി ഫുഡൊക്കെ ഭക്ഷണൊക്കെ ഇണ്ടാക്കുവോ
ആഹണ്ട്
ഉം ഏറ്റവും ഇഷ്ടമാണുള്ള ഭക്ഷണം ഏതാ
ഏറ്റവും ഇഷ്ടംന്ന് വച്ചാല് ഇഷ്ട അങ്ങനെ ബിരിയാണി ഇഷ്ടാണ്
ആഹ ഇണ്ടാക്കുവോ
ആഹ്ണ്ടാ
ഉ ഉ പിന്നെ മ മന്തി മന്തി ഒന്ന് അങ്ങനെ ഇഷ്ട്ടണ്ടാവില്ലല്ലേ
മന്തി ഉണ്ടാക്കൊക്കെ ചെയ്യും മന്തി അത്ര ഇഷ്ടല്ല മന്തി മക്കൾക്ക് മന്തി ന്നർഞ്ഞ
ആഹ ആ ശെരി അപ്പം ചിക്കൻ ബിരിയാണി ആയിരിക്കും ണ്ടാക്കല്ലേ
ഞൻ രണ്ടും ഉണ്ടാക്കും ന്റെ ഹസ്ബൻഡിനൊക്കെ ബീഫ് ബിരിയാണി ഇഷ്ടം കുട്ട്യേൾക്ക് ചിക്കനും
ആഹ അത് ശരി ആ ആഹ ഓരോരുത്തർക്കും ഓരോ
ഉം
അപ്പൊ പ്രത്യേക ഇതള്ള ദിവസങ്ങളിലൊക്കെ ഉം പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ ക്കെ എന്തണ്ടാക്ക അപ്പൊ ബീഫ് ബിരിയാണിയാ
ചിലയിസം അധികം ബീഫ് ഉണ്ടാക്കും പിന്നെ ചിക്കൻ ഉണ്ടാക്കും
ഉം ആഹ ആഹ അ വൈകുന്നേരങ്ങളൊക്കെ ഭക്ഷണം ഇണ്ടാക്കോ
ഉം ച അധികം വെറെ സ ഫുഡൊക്കൊരു രാവിലെ മോൻ കൊണ്ടാവാൻ വെക്കും പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് തീമെ വെക്കുമ്പോ ഒന്നായിട്ടങ്ങ് വെക്കും
ആഹ് അതെ ആഹ് ശരി ആഹ് എത്രയാളാണ് മക്കള്
മൂന്നാളുണ്ട്
അതെ ആഹ് ഇവിടെ രാത്രി ഉപ്പാക്ക് ചോറ് പറ്റില്ല അപ്പൊ ചപ്പാത്തി ചപ്പാത്തി ചപ് സ്ഥിരം ചപ് പ്പാത്തി കഴിക്കൂല ബ്രെഡ്
ഉം
ബ്രെഡ് ചൂടാക്കിയിട്ട് ഓംലെറ്റ് അടിച്ചിട്ട് അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കും അല്ലെങ്കി ഉം ഗോതമ്പിന്റെ ദോശ അങ്ങനെയൊക്കെ പൊറോട്ട വാങ്ങീട്ട് അത് കഴിക്കും അങ്ങനെ ചോറ് തീരെ കഴിക് ക്കൂല രാത്രി
ആഹ് ഷുഗറുണ്ടോ
ഷുഗറൊന്നുല്ല അത് ദുബായീന്നങ്ങനെ ശീലിച്ചിട്ട്
ശീലായത് ഉം
ഉം നാട്ടീ വന്നപ്പോഴും അങ്ങനെതന്നെ ഇപ്പൊ ക്യാൻസലാക്കി വന്നതാണ് അപ്പൊ ഉം അഞ്ച് വർഷായി അപ്പൊ ഇത് അങ്ങനെ രാത്രി ടൈമിന് ഫുഡ് കഴിക്കില്ല
ഉം
ഉം പിന്നെ കു ട്ടികളൊക്കെ മൂന്നാളുണ്ട് ഒരു മൂന്നാള് സ്കൂളിൽ പോയിട്ടുണ്ട്
ഉം എന്ത് കുട്ടികളൊക്കെ
ഉം രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മോള് ചെറുത് അവള് എൽ കെ ജിയിലാണ് മൂത്തവര് ഒരാൾ ഏഴിലും ഒരാള് മൂന്നിലും ഇങ്ങളെ മക്കളൊക്കെത്രെയിലാ
വലിയ ആള് ഒമ്പതില് രണ്ടാമത്താള് ആറില് ചെറിയ മോന് മൂന്ന് വയസ്സ് കഴിഞ്ഞു
അതെ ആഹ് അത് ശരി
മക്കള് അപ്പൊ മദ്രസണ്ടാ
ആഹ് മദ്രസുണ്ടേയ് വല്യാള് ഒമ്പതിലെന്നെയാണ് മദ്രസില്
ആഹ് ആഹ് ആ ഉപ്പയും ആഹ് ആഹ് ആഹ് ഉപ്പയുമ്മയും ഉം ഇക്കാടെ ഉപ്പയുമ്മയും ഏഹ് അനിയനും വൈഫും വൈ അവരൊക്കെ വിദേശത്താണ് വർക്ക് ചെയ്യാണ് ഞാൻ വേറെന്താണ് വീട്ടു ജോലിയായിട്ടങ്ങനെ ഇവിടുന്ന് പുറത്തേക്കൊന്നും പോണന്നൊന്നുമില്ല ഉം ഇങ്ങളൊക്കെങ്ങനെ
ഞങ്ങള് ഇല്ലല്ല ഒന്നുമില്ല
ആഹ് ആഹ് മക്കളൊക്കെ ഭക്ഷണം കൊണ്ടോവോ
ആ കൊണ്ടുപോകും വല്യാള് കൊണ്ടുപോകും മറ്റയാള് എന്താ കൂട്ടാൻ കൊണ്ടോകും സ്കൂളിന്ന് ഫുഡ് ചോറവിടുന്ന്
ഉം ആഹ് ആഹ് അത് ശരി വല്യാ ക്കിന്നെന്താ ഭഷണം കൊടുത്തയച്ച്
ഇന്നെന്താ സോയാബീനും പിന്നൊരു ഉള്ളി ഇതൊക്കിട്ടിട്ടൊരു ചമ്മന്തി അരച്ചു
ആഹ ആഹ ശരി
മോടുക്ക മോക്ക ചോടാ പാടത്തിന്ന് ഉത്സാഹന് എന്തെങ്കിലുംരി ഇത് വേണ്ട അത്
ഉ ആഹ അതെ ശരിയാണ് എന്ന ചോറും കൊണ്ടുവോ അല്ല അങ്ങനെ ആഹ് ആഹ് അല്ല രാവിലത്തെ ഭക്ഷണം കൊണ്ട വാങ്ങണംന്നല്ലല്ലേ
അത്തെ ആള് ചെയ്തിരുന്നു കഴിഞ്ഞല്ല ഒക്കെ രാവിലത്തെക്കെ അടി എന്താ വെച്ച അതോട്ടെ
ആഹ ആഹ അപ്പൊ രണ്ടു പേർക്ക് പിന്നെ ഒരുമിച്ചാണ് കൊടുത്താക്കുംല്ലേ
ഉം ഉം
ഉം മക്കള് ആൺകുട്ടികള് ഇ എത്രയാളാ
മൂന്നാളാണ്
അതെ അത്ശരി ആ ആഹ് വീട്ടില് ആ വേറെ ആരൊക്കെയാ ഉള്ളത്
വേറെ ആരാ ഹസ്ബൻറും മൂന്ന് മക്കളും ഉമ്മീം ഇപ്പും
ഉം ആ അതെ അത് എന്തന്ന ഉള്ളൂ വീട്ടില്
അല്ല അല്ല രണ്ടാളുണ്ട്
അതെ ഉം ഉം അവര് വേറെ പോയാ
ആ അവര് വേറെ പോയി ഞങ്ങളും വേറെ പോന്നന്നെയാണ് തറവാട് അവിടെണ്ട്
ആ അതെ ആഹ് അപ്പൊ നിങ്ങള് വീട്രുന്നിട്ട് ഇപ്പ എത്ര വർഷമായി
ഞങ്ങള് ഇരുന്നിട്ട് രണ്ട് വർഷം
ആഹ് ആഹ്
ഉം പിന്നെ ഓല് അവിടെ ഒറ്റക്കല്ലേ അപ്പ കൊ ആ അവർക്കുണ്ട് മൂന്നാള് തന്നെ ഞങ്ങള് ഒരു ദിവസേന് കല്യാണം
ആഹ് അതെ
ഫസ്റ്റ്ത്തെ പ്രസവം കൊണ്ടോവലും ഒരു ദിവസം ഫസ്റ്റ്ത്തെ കുട്ട്യാള് ഒപ്പാണ്
ആ ആ അത്ശരി ആഹ് അപ്പൊ അവരെ കുട്ടി ഒമ്പതാം ക്ലാസ്സിലാണോ മൂ
ആഹ് ഒമ്പതാം ക്ലാസ് പക്ഷെ അത് പെണ്ണാണ് ഇവനണാണ്
ആഹ്
എന്നാലും ഓല് ആണും പണ്ണുംല്ല വ്യത്യാസം ഒന്നുല്ല മദർ സ് പോകുമ്പോ ഇപ്പൊര് വെക്കുമ്പോ പോകും സ്കൂളക്കൊക്കെ ഒക്കെ
അപ്പ ആ അപ്പൊ അടുത്ത്
ആഹ് റോഡ് സൈഡ് നടു റോഡും റോഡ് സൈഡിന്റെ അപ്പറോ
ആഹ് അപ്പൊ തറവാടോ
തറവാട്ട് കൊറച്ചങ്ങോട്ട് പോണം
ആഹ് അപ്പ നിങ്ങള് സ്ഥലം എടുത്തിട്ട് അങ്ങനെ
ഞങ്ങളൊരു അവിടെ ഒരു സ്ഥലംണ്ടായിരുന്നു അത് വാങ്ങി പിന്നെ അതില് വീടക്ക സ്ഥലമല്ല അതിൻ്റെ അടുത്ത് പിന്നെ ഒരു പന്ത്രണ്ട് സെന്റ് വാങ്ങിയിട്ട് വീട്ട്ടുത്തു
ഉം ആഹ് അതെ ശരി വീട്ങ്ങനെ രണ്ടു നെലണ്ടാ
ഇല്ല ഇല്ല ഒരു നില തന്നെ ഉള്ളു
അപ്പൊ നേരത്തെ പണി എഴുണ്ടാവും
ഉം പണിയൊക്കെ കഴിഞ്ഞു ഉം അടക്കം കഴക്കോ കിടക്കോക്ക ഉമ്മ അധികം ഇവിടന്ന് ചായ കുടിച്ച്അപ്പറത്ത് പോയിരിക്കും അപ്പൊ വരുമ്പോത്തിന് പണി കഴിയും ഉ
ആഹ് ആ അത്ശരി
എണീറ്റില്ലെങ്കിൽ വേ ഒരുങ്ങും എണീറ്റാലാണ് പ്രശ്നം
ഉം ആഹ് അതെ ചെറിയ മക്കള് അവരെ കാര്യങ്ങളും നോക്കണല്ലോ
ഓനെ ന നേരത്തെ എണീക്കുന്നന്ന്
ആഹ് ഇങ്ങെടെ കൂടെ എണീക്ക ണ്ടാവൂല്ലേ
ചെലെ ദിവസം ചിലെ ദിവസം അയ്ന് മ്മാണ്ടി ഇവര് മദ്രസത്ത്ട്ട് വന്നിട്ട് വിളിച്ചിട്ട് എണീക്ക
ആഹ് ആഹ് ആഹ് ശരി ഉം ഇവിടെ മക്കള് സ്കൂളില്ലാത്ത ദിവസം ഒരു പത്ത്പതിനൊന്നണിരെ ഒറങ്ങും ഉഹ് നിയക്ന്ന് സ്കൂൾല്ലല്ലോന്ന് പർഞ്ഞിട്ട് ആക ഒരു ദിവസം ത്തെ ലീവൊള്ളൂ ഞാ ശനിയാഴ്ചകൂടി സ്
തല്ല നേര ത്താ ലീവ് ന്തേലും ഉണ്ടെങ്കി അന്ന് നേര്ത്തെണീക്കും അല്ലെങ്കിലു മദ്രസ്ക്കൊക്കെ പോവാ വിൾച്ച് വിൾച്ച് കൊയ്ങ്ങും
ഹ്ഹ്ഹ്... ഹാ ആ ശരി ന്റെ മോള് രാവിലെനേരം ഇപ്പ സ്കൂള് പോണ കാരണം നേര്ത്തെ നീക്കൂട്ടാ ന്റെ കൂടെനീക്കൂ അപ്പ ഞാടെ പുടിച്ച്കെടത്തിട്ട് ഞാൻ പോവും അല്ലെങ്കി ന്റെ പിന്നാലെ വന്നിട്ട്ണ്ടെങ്കിൽ സ്കൂൾത്തെ രാവിൽത്തെ പറഞ്ഞ ക്കള് ഒന്നു നടക്കുല എന്നിട്ട് വയെ അവള് ഞാറാഴ്ച്ചയോണ്ട് നേർത്തെ നീക്കു ച്ചെ കൊറച്ച്സമയം കെട്ക്കാന്ന്‌ജാരിച്ചാലന്നും ഏയ് അതും സമ്മയ്ക്കൂല ഇക്ക് വെശ്ക്ക്ണ്ട്ന്ന്നറയും
പോണ്ടിത്
ആ അതെ ഇക്ക് വെശ്ക്ക്ണ്ട്ന്നറിം
മദർസ് പോണ്ലെല്ലോ സ്കൂള്മാത്രല്ലേ
എന്ത് സ്കൂൾ മദ്രസ്സേണ് അവര് ഒരുമിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയ
ആ അങ്ങനെയൊക്കെല്ലേ എല്ലാതും മ് മ്
ഇവ്ടെ മദ്രസണ്ട് രാവിലെ ആറര മുതല് എട്ടര വരേണ് അപ്പൊ എട്ട്മണിക്ക് വ്ടെ വണ്ടിവരും ആ ഭയങ്കര ബുദ്ധിമുട്ട ഉം രണ്ട് ശിഷ് രണ്ട് ടൈമില്ണ്ട് പിന്നെ നാ ലരക്കാണ് ഇവടെ മദ്രസ നാലര റ്റു ആറര അപ്പ ഇവ്ടെ സ്കൂളൾട്ടവെര അഞ്ചരാവും അപ്പൊ ആ ടൈമിനുംപറ്റില്ല ഉം പിന്നെന്തെക്കെ ഏ
ടൈമായീ അറി
ആ ഓക്കെ ഇങ്ങ ടൈംമോക്കി ഞാൻ ടൈംഒന്നും നോക്കിയിട്ടില്ല ന്ന ഓക്കേ ശരി ആ ആ